ആഹ് എന്താണ് വിശേഷക്കെ ഹലോ ഉം ഉം ഫുഡൊക്കെ കഴിച്ചോ? സുഖന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്യാ മക്കക്ക് കൊടുത്തിട്ടേ ഉള്ളു
സാധാ ചോറോ സാമ്പാറോ. പിന്നെ മീൻ പൊരിച്ചത്, ചീര ഉപ്പേരി
ഏ അതൊക്കെയാണ്
നിങ്ങക്ക് എന്തായിരുന്നു?
ഞങ്ങക്ക് ഇവിടെ പൊറോട്ട, ബ്രോസ്റ്റ് ഇവിടെ വിരുന്ന് കാര് ഉണ്ടായിരുന്നു
ആണല്ലേ ഏ ഇന്ന് പൊറത്തിന്നില്ല ഫു ക്ഷണായിരിക്കൂല്ലേ?
മൂത്താപ്പും വില ഇപ്പം വന്നിരുന്നു
ആഹ് അപ്പൊ അവിടെണ്ടാക്കിയതാ ഇങ്ങളെ വീട്ടിൽ ഇണ്ടാക്കിയതാ
ആ വീ
ആ അതാ ഞാൻ ചോയിച്ചെ പൊറത്ത്ന്ന് കൊണ്ടന്ന ഭക്ഷണാണോ ചോയിച്ചെ
ആ പൊറത്ത്ന്ന് കൊണ്ടന്നനെ
ആ എല്ലെ ഏ എവടെ പിന്നെ എന്തക്കേണ്ട് വിശേഷങ്ങള് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ